ഹലോ
കേക്കുന്നില്ലേ
ഓ ഉണ്ടല്ലോ
എന്താണ് വർത്താനൊക്കെ
അന്നാ
ആ ഹന്നെ
എവിടെയാണ് സ്ഥലം
ഞാൻ കോഴിക്കോട്
കോഴിക്കോട് അല്ലേ കോഴിക്കോട് എവിടെയാണ്
എന്താണ് ഫുഡൊക്കെ കയിച്ചോ
ഓ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു
ആ ആഹ എന്തേനി ഫുഡ് കൂട്ടൻ എന്തേനി ചോർക്ക്
കറി ഇന്ന് പച്ചക്കറി ഇന്ന് വെജിറ്റബിൾ ആണ് ഉം നിങ്ങക്ക എന്തായിരുന്നു അവിടെ
ഇവിടെ മീൻകറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും ഒക്കെ
അത് ശരി എന്തെയാണ് ആള്
എങ്ങനെ
എന്താ ചെയ്ണു
ഞാന് പഠിക്കയാണ്
അത് ശരി എന്തിനാ പഠിക്കുന്നത്
ഡിങ്ക് ഇങ്ങനെ ഇരിക്കാണ് എന്തെങ്കിലും കോഴസെടുക്കണംന്ന് വിചാരിച്ചിട്ടാ
ആഹ് ശരി ഡി ഡഗ്രി കംപ്ലീറ്റ് ആയിണ്ടാവൂലേ
ആ ആ നിങ്ങളെന്താ
ആത് ശരി ഞാൻ ഹൗസ് വൈഫ് ആണ് ങും
രാവിലെ എന്തേന ചായക്കടി
ചായക്ക് കടി പിട്ട് പിട്ടും കടല്
ഉം ഉം
മഴയണ്ടാ നിങ്ങളെ നാട്ടിലേക്കെ ഇപ്പോ
മയ ഇല്ല ഇപ്പ ഇല്ല ഇന്നലൊക്കെ നല്ല മഴ പഴന കൊറച്ച്പ്പോ വെയിലുണ്ട്
എവിടെയും കുറവ് തന്നെയാണ് അവിടപ്പ കുറച്ചൊക്കെ വ്താണുന്നുണ്ട്
ഉം ഉം
വീട്ടിലാരൊക്കെയുണ്ട്
ഉം ഉമ്മയും ഉപ്പയും താത്തയും
അത് ശരി ഉം
അവിടത
നീ പഠിക്കൻ ഏതിനാണ് താല്പര്യം ഇവിടെ ഞാന് ഹസ്ബൻഡ മോനെ
ഉ ഇനി അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് നോക്കണം എന്ന വിചാരിച്ച്
ആഹ ശരി ഉ ആ വെറുതെ ഇരിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നല്ലതാണ്
ആ് അതന്നെ വീട്ടിലിരുന്ന് മടിയായന ഇപ്പ ക്ലാസ്സ് കഴിഞ്ഞ് രണ്ടു മാസം വീട്ടിലിന്ന് ഇപ്പ പഠിക്കൻ പോൻ വേണ്ടിക്ക്
മടിയൊന്നും വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ നല്ലതാണ് നമ്മക്ക് കയ്യില്
മോന
എന്റെ ഫുഡൊക്കെ കഴിക്കല കഴിഞ്ഞാ മോന സ്കൂളിലാണ് അവന ആറാം ക്ലാസ് പഠിക്കും ആറിലാണ് ഉ
പണിയൊക്കെ വേന്ന് രാവിലെ കഴിഞ്ഞുണ്ടാവൂലേ
ഓ അതൊക്കെ കഴിയും എവിടെ നിങ്ങളെ സ്ഥാനം കോഴിക്കോട് എവിടെന്ന പറഞ്ഞു
മുക്ക
ഞങ്ങളെ റിലേറ്റീവ് ഒക്കെ ആ ഭാഗത്തുണ്ടണ്ട് ആ്മുക്ക് ആ ഭാഗത്ത്
എവിടാണ്
ഞങ്ങളവിടെ കോഴിക്കോട് ഏ ബേപ്പൂര് ബേപ്പൂര്
ആഹ ആഹ
ഉം അ ബേപ്പൂര് അതുപോലെ എന്താ പറയാ ആഹ് കോഴിക്കോട് അരക്കിണരുണ്ടല്ലോ അവിടെണ്ട് ഫാമിലി ആ അപ്പ അകത്തൊക്കെ ഞങ്ങിളി വിടെ മലപ്പുറം തിരുവരി പറ പറ
ഏ തിരൂരാ എന്റെ കുടുംബക്കാരണ്ടാവട
തിരൂര് ആ ശരി ഉം ങ്ങള്വിടെ
കോട്ടക്കല കറിയ
ഏ കോട്ടക്കിലൊക്കെറയാ അവിടെക്കെ ഇണ്ടാവൂലേ ഫാമിലി ഉണ്ടാവൂല അയി ശരി
ഓ അവിടുത്തെ മോള കെട്ടിച്ചത് തിരൂരുക്ക
അ ശരി ഉം അപ്പൊ അവിടെ വരൽ വിരവ്ണ്ടാവൂല്ലേ തിരൂരിലേക്ക്
അത് ഞങ്ങ ഇവിടെ ആയോണ്ട് ഇപ്പ അങ്ങനെ ഇവിടെ ദൂരണല്ലോ
വരാൻ പറ്റണ്ട് ആ അത് ശരിയാണ് ആഹ ആഹ് അവരൊക്കെ ഞങ്ങളവിടുന്ന് അവരൊക്കെ അങ്ങനെ തന്നെ വരിക എന്റെ മാമമാരൊക്കെ അവിടെന്ന്
ഉം
കോഴിക്കോട് എറണാകുളം അവരൊക്കെ അവിടെണ് അപ്പൊ അവരൊക്കെ ഇങ്ങനെ അവരെ മങ്ങനെ എല്ലൊക്കെ എന്തായാലും ഫംഗഷനക്കെ ഉണ്ടാവുമ്പോ അവര് വ
ദൂരായോണ്ട് ഇപ്പ അങ്ങന
ആഹ ദൂരായോണ്ട് അങ്ങനെ അങ്ങനെ തന്നെ വരാൻ കഴിയുള്ളൂ പ്പം പോവാവരൊക്കെ ചെയ്യ പി എന്താണ് അവിടത്തൊക്കെ പുതിയ വിശേഷം എന്താണ് അവിടത്തൊക്കെ പുതിയ വിശേഷംന്നോയ്ക്ക്യാ
പുതിയ വിശേഷം എന്താ
വീട്ടിൽ അരക്കണ്ട് പറഞ്ഞ താഴെ അരക്കേണ്ട് ക്ലിയറായില്ലോ പറഞ്ഞത്
തുമ്മേ ഉപ്പേ താത്തി
അയ് ശരി താത്ത എന്ത് ചെയാണ് കല്യാണം കഴിഞ്ഞാ
ആ കല്യാണം കഴിഞ്ഞു
ആയ് ശരി ഉ ആള് പഠിച്ചിട്ടൊന്നുല്ല്യപ്പൊ
ഓള്പ്പം വർക്ക
അ ശരി ആ
മോള് ഫാർമസി പഠിച്ച് അവിടെങ്ങനെരു
ആഹ
കുടുംബക്കാരരു ഷോപ്ൺ ഒര്ന്ത്ണ്ടിനി ഹോസ്പിറ്റല് അവിടെ കേറി
ആയ് ശരി
ഉംഉം
കുട്യോളക്കായില
ഇല്ല ആയില്ല
ആ അപ്പ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത കഴിഞ്ഞിട്ടുള്ളൂ
ആഹ കൊറച്ചായിട്ടള്ളൂ
അ ശരി ശരി ഉം
അങ്ങനെയൊക്കെ നിങ്ങ ഇവിടെ കോഴിക്കോടക്കൊക്കെ വരണ്ടോ
ഞ ഞങ്ങളൾ എടുക്കപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച മടി വന്ന്ു പോന്നിട്ടുള്ളൂ അവിൊ ഒരു മാര്ാരേജ് ഉണ്ടായിരുന്നു
എങ്ങന വരില്ലേ വണ്ടിയിലോ
ട്രെയിന് വരുമോ
ആഹ അങ്ങനെ
മറ്റ അവിടുന്ന് ബസ് കയറും ഞങ്ങക്ക് ഇവിടുന്ന് തിരുവന്ന് ട്രെയിൻ ഉണ്ടളാം
അവിടെ അടുത്തേക്കലെ
ആഹ അടുത്തന്നെ ഇനിയിപ്പോൊ ഓഗസ്റ്റിലണ്ട് ഓഗസ്റ്റ് ഫസ്റ്റും ലാസ്റ്റും അവിടെ മാരേജ് വരുന്നുണ്ട്
രാ മതില
ഏ നോക്കണം സിറ്റുവേഷൻ പോലെ ഇരിക്കും മഴയൊക്കെല്ലേ
ഉം ഉം
മഴയത്ത് എങ്ങേലും പോവാന്ന്റിയുമ്പോ തന്നെ
മടിയാണ്
മടിയാണ് അതാണ് വിഷയം ഉം
എപ്പഴാ മോണി ക്ലാസ് കഴിഞ്ഞഞ് വരി
മോനൊ ഒരു നാലര അഞ്ച മണിയക്ക ആാവും നാലരക്കല്ല ക്ലാസ് കഴിയാ വരുമ്പോഴേക്കെ ഒ അഞ്ച മണിയൊക്കെ ആാവും ആഓ ഫുഡൊക്കെണ്ടോ ഫുഡ് ഇല്ലല്ലോ സ്കൂളിൽ അപ്പൊ പിന്നെ ഫുഡ ഉ
എങ്ങാണ്െ
ഇപ്പ എന്താണ്
നാട്ട ശഷോപ്പില
അ ശരി ഉം
നിങ്ങള തീ
ഏ
നിങ്ങളടെ വീട് തിരൂരന്നാണോ അല്ലെങ്കിൽ അങ്ങോട് കെട്ടിച്ചതാണോ?
എന്നെ ആ എന്നെ ഇങ്ങോട്ട കല്യാണം കഴിച്ചതാണ്. തിരൂരിലേക്ക് കല്യാണം കഴിച്ചത്. എതാണ് എന്റെ നാട് കുറ്റിപ്രാണ കേട്ടിട്ടുണ്ടോ?
ഓ അതീവരിങ്ങനെ പറയുന്ന കേക്കാ
ആ അവിടന്ന് ഞങ്ങൾക്ക് കാലിക്കറ്റ് വരാൻ എളുപ്പമാണ് അവിടന്നും ട്രെയിൻ ഉണ്ട്. തിരുവ ക കഴിഞ്ഞാ പിന്നെ അടുത്ത സ്റ്റേഷൻ വലുത എടുക്കണുന്നത് കുറ്റിപ്രമാണ്
ഏ
ആ
ട്രെയി ലേക്കല പോവലും വരില്ലോക്ക?
ആഹ് ട്രെയിനാണ് പോക്ക വല്ലല്ലോ ഇങ്ങോട്ട് തിരൂരിലേക്ക് ബസിന്. പി സ്കൂട്ടി സ്കൂട്ടിയാണ് സ്കൂട്ടിമ്മനാണ് ഞാൻ കൂടുതലും വരാറ്. ഇപ്പോട്ടോ അയിന് മുന്നേ ബസ്സ ആയിരുന്നു.
ആഹ അങ്ങനനെ
എന്നിട്ട് വീട്ടിലെ വർക്കുകളൊക്കെ കഴിഞ്ഞാ?
ഓ കഴിഞ്ഞു. ഇപ്പ ഇവിടെ അങ്ങനെ ഇരിക്ക ഫുഡൊക്കെ കഴച്ച്
ആഹ ശരി.
നിങ്ങള് ഫുഡ് കയ്ച്ചില്ലേ?
ഓ അതൊക്കെ കഴിഞ്ഞു. ഇപ്പത അങ്ങനെ വെയിയില് തെറിക്കുന്നുണ്ട്. അപ്പം ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ നട ഇരിക്കയിരുന്നു. അ
ഇന്തലത്തൊക്കെ ഉണങ്ങാൻ ഉണ്ടാവൂലല്ലേ
അല്ല മിഷനിലിട്ട് ഇട്ട് ഉണക്കിയോണ്ടത് അല്ലാണ്ട് പ്രശ്നമല്ല എന്നാലും കൊറച്ചൊക്കെ ഒന്നൊരു ചൂട് വേണം
ന്നാല വെയിലത്തിട്ടോണിക്കുമ്പം എടുത്താണല്ലോ
ആഹ അ
ഇനിയിപ്പോ മായൻ നൈക്കൂഫുള്ള
ഏ ആ ഇനിപ്പ മഴന്ത ഇന്ന് മഴ കുറവുണ്ടന്ന് പറഞ്ഞഞ് കേട്ടിന്ന് ന്യൂസിലൊക്കെ കണ്ടിരുന്ന മഴ ആ അത് ണ്ട രാവിലെ ചെറുതായിട്ട് മഴ പിന്നെപ്പൊ ഇന്ന് മഴ കുറയുംന്നൊക്കെ പറഞ്ഞ
അപ്പൊ വെല തന്നെയാണ് ഇപ്പൊ കാണുന്നുണ്ട് ഉം
ഇങ്ങ പിന്നെന്ത
പിന്നെന്താണ് വെറെന്താ അങ്ങനെ പോണം കൊഴപ്പൊന്നുമില്ല ഉ ഓക്കേ എന്നാ ഓക്കെ അ